കേൾക്കുന്നുണ്ടോ പറയുന്നേ.
അതെ
ആനോ പനിയൊക്കെ എങ്ങനെുണ്ട് നിനക്ക്.
നല്ല പനി. എനിക്ക് വയ്യ. നന്നായികിടപ്പില്ലായിരുന്നു. പക്ഷെ ഒരു മൂന്ന്ു ദിവസത്തിന് മുമ്പ് ആശുപത്രിയിൽ പോയി. കാണിച്ചു.
ആനോ ആശുത്രി എവിടാ? ദൂരെ ആണൊ പോയേ.
അടുത്ത് അടുത്തുള്ള ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റല്.
ആശുപത്രിയിലെന്ന്പോയേ. ഇഞ്ചക്ഷനൊക്കെ എടുത്തോ. മരുന്നൊക്കെ തന്നോ അതോ? ഗുളിക ഗുളിക മരുന്നൊക്കെ തന്നോ.
ഗുളിക രണ്ട് ഗുളിക മരുന്ന് ചുമയുണ്ട്. അപ്പൊ അതിന്റെ മരുന്ന്.
ആ എന്തുവ പനിയുടെ ലക്ഷണം എന്തൊക്കെയായിരുന്നു.
നല്ല ദേഹം വേദന.
ആ
ചൂട്.
ആ
മൂക്കൊലിപ്പ്.
മൂക്കൊലിപ്പ് ആ വീട്ടില് വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ പനി.
ആഹ പപ്പക്ക് ഉണ്ടായിരുന്നു പനി പിന്നെ എനിക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും.
ആ വേറെ ആർക്കെങ്കിലും ആയിട്ടുണ്ട് ഇപ്പൊ അതോ അയിന് മുമ്പ് അങ്ങ് പോയന്നോ?
ആഹ് അതിന് മുമ്പേ പോയി ആവുന്നെന് മുമ്പേ പോയി
ആ ഒറക്കെ സംസാരിക്കാൻ പറ്റുവോ നിനക്ക്? അതാന്നോ സൗണ്ട് കൊറച്ച് സംസാരിക്കുന്നേ.
ആ അതാണ് സൗണ്ട് കൊറച്ച് സംസാരിക്കിന്നെ. നല്ല തൊണ്ടക്ക് ഒരു വേദനയുണ്ട്.
തൊണ്ടക്ക് വേദന ആ വിശ്രമത്തിലാന്നോ ഇപ്പം അന്നേരം?
അതെ അതെ കെടക്കാ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വേണം റെസ്റ്റ് എട്ത്ത്. അതുകൊണ്ട് ഞാനിപ്പ ന. ന്നായിട്ട് ഇരിക്കുന്നു.
ആന്നോ ആ ആവി ഒക്കെ പിടിക്കുന്നുണ്ടോ?
ആവി പിടിച്ചില്ല ആവി ആവി പിടി ക്ക്ന്ന മിഷീൻ കേടായി പോയി.
അതെയോ.
അതെ അതെ ഞാ
ആവി എന്താ പിടിക്കാഞ്ഞെ?
ആ അത് മറ്റേ നമ്മൾ കറണ്ടില് കൊട്ക്കുന്നെ അതായിരുന്നു സംഭവമായിരുന്നു
എന്താ ആവി പിടിക്കാഞ്ഞേ?
ആവി പിടിക്കാന്നെ അത് കേടായത് കൊണ്ടാണ് അവി പിടിക്കാന്നെ ഇനിയിപ്പം വല്ലാതെ അടപ്പിൽ വെച്ച് റ്റ് നമ്മൾ ഈ തുളസിയും ഈ അട്പ്പിൽ തുളസിയും മറ്റേ എന്ത് ഒര് കൂട്ട് ഇണ്ടല്ലോ ഔഷധക്കൂട്ട് അതെല്ലാം ഇട്ട് തളപ്പിച്ച് പിടിക്കണം അത് രാത്രി ആവുമ്പോത്തിന് പിടിക്കണം ആ അതെ അതെ
ആ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നോ രാവിലെയൊക്കെ
ഇല്ല ഇന്ന് നല്ലൊരു ചെറിയ മഴയില്ല പക്ഷെ നല്ല വെയിലുംമില്ല അല്ലാത്തൊരു കാലാവസ്ഥ
ആ ഇവടെ ഇതുവരെം മഴ പെയ്തില്ല പക്ഷെ ഇന്നലെ രാത്രിയിലൊ ഒക്കെ ഭയങ്കര മഴയായിരുന്നു
അതെയോ
ആ ഇന്നിപ്പം രാവിലെ അങ്ങ് ആ വെയിലും ഇല്ല എ എന്നാ അങ്ങ് മഴയില്ലാത്തൊരു മൂടി കെട്ടി കെടക്കുന്നെ അന്തരീക്ഷം ഉണ്ടല്ലോ ആ ഇവിടെയും അങ്ങനെ തന്നാ അവിടൊക്കെ എങ്ങനാ മഴയാലും തണുപ്പാന്നോ
നിനക്കറിയാല്ലോ ഇവടെ മൊത്തം വെള്ളവാണെന്ന് എൻ്റെ വീട് വ വയലിൻ്റെ അടുത്താണെന്ന് അറിയോ നെറയെ തണുപ്പാ മഴ പെയ്താ ആ
മഴ പെയ്താ പാടാല്ലെ
അതെ അതെ ഉടുപ്പൊന്നും ഒണങ്ങ് ത്ത വ്യവസ്ഥ
ആ
തേപ്പു പെട്ടി വെച്ച് തേച്ചെടുക്കേണ്ട അവസ്ഥയാ ഇപ്പം
ആണോ ഓ ഓ ഇവിടെയും ഇന്നലെയൊക്കെ രാത്രി കഴവിയിട്ട തുണിയൊക്കെ പൊറ ത്ത് കെടന്നങ്ങ് നനഞ്ഞ്
അയ്യോ ഇനി സൂര്യനെ കാണാൻ എന്ത് ചെയ്യണം സൂര്യനെ ഇപ്പം വിളിക്കണം സൂര്യനെ കാണാൻ ഇനി എന്ത് ചെയ്യണം
ആ സൂര്യനെ കാണാഞ്ഞ് രണ്ട് മൂന്ന് മാസം എടുക്കും
അതെ അതെ എനിക്ക് തോന്നുന്നു നമ്മടെ നമ്മുടെ ജില്ലയിൽ വളരെ മഴ കൊറവാണെന്ന്
കൊറവാന്നോ
ഉം മറ്റുള്ള ജില്ല വെച്ച് നോക്കുമ്പോ
ഓ പക്ഷെ ചൂടിന്റെ സമയത്തും ഭയങ്കര ചൂ
നമ്മക്ക് എന്ത് വന്നാലും അതൊരു വലുതായിട്ടേ വെരത്തൊ മഴയാണെങ്കിൽ നല്ല മഴ ചൂടാണെങ്കിൽ നല്ല ചു
ഭയങ്കര ഇത് നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാ നമ്മളായി ട്ട്ണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളല്ലോ ഇതൊക്കെ
അതെ അതെ നമ്മളുടെ മനുഷ്യന്റെ ഓരോ പ്രവൃത്തികളു പോലെ
പ്രവൃത്തികള് ആഹ മരങ്ങളൊക്കെ വെട്ടിമുറിക്കുകയും മണ്ണ് ഇടിച്ച് കളയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കെ
വലിയ വലയില കെട്ടിയിടം വെക്കാനും നളെ തോക്കാനും പരിസ്ഥിതി നശിപ്പിക്കല്ലേ നമ്മള്
ആ അതിന്റെ ഫാലമായിട്ടാണ് ഇത് വരുന്നത് ഈ നമ്മള് ഈ തണ്ണീർത്തടങ്ങളൊക്കെ മൂടുന്നത് കാരണം നീരാവി മുകളിലോട്ട് ചെല്ലുന്നില്ലല്ലോ അന്നേരം പിന്നെ മഴയായിട്ട് തിരിച്ചു വരാൻ പാടാ
അതെതെ അതോ വന്ന മഴ ആ വന്ന മഴ വെള്ളം പോകാനായിട്ട് സൗകര്യമില്ല
ആഹ സൗകര്യ ഇല്ല
പിന്നെഈ പകർച്ചവ്യാധികള് പടരും
ആഹ പകർച്ചവ്യാതികൾ മൂന്നോ മൂന്നോ നാലോ ഇനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്
അതെ അതെ പുതിയൊരു വൈറസ് ഷിഗുല്ല വൈറസ്
ആഹ ഷിഗല്ല കേട്ടായിരുന്നു കേട്ടായിരുന്നു അതിനെ പറ്റി
നണ്ട് സൂക്ഷി
വീണ്ടും ആ അതെ അതെ അത് നമ്മൾ അത് ഈങ്ങളൊക്കെ ഉപയോഗിക്കെക്കെ ചെയ്യുന്നത് കാരണം വരുന്നതാ
ആ സൂഷിക്കണെ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളെ ചൂടാക്ക
ആഹ ഫ്രിഡ്ജ് ആഹ അത അതാ ഈ വെള്ളങ്ങൾ നമ്മള് പുറത്തൊക്കെ പോകുമ്പോഴത്തെേ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജ്യൂസുകളൊക്കെ ഏതൊക്കെ വെള്ളം കൊണ്ടാ ഉണ്ട ക്കന്നെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ
കൂടുതൽ വീട്ടീന്ന് വെള്ളം കൊണ്ടുപോകൻ ശ്രമിക്കുക
ആഹ് കൂടുതലും വീട്ടിൽന്ന് കൊണ്ടുപോവാാൻ ശ്രമിക്കുക പിന്നെ പുറത്ത് ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക
ഴിവാ എനിക്കാണെങ്കിൽ ഇപ്പം ഉം ഈ വെള്ളമൊക്കെ വെള്ളം കുടിക്കാൻ ഒരു താല്പര്യമേ ഇല്ല വെള്ള
ഇല്ല ആഹ ആഹ ആ മഴ ആയതുകൊണ്ട് പക്ഷെ ചൂട് സമയത്ത് വെള്ളം കുടിച്ചതിന് കയ്യും കണക്കുംല്ല
അതെ അതെ
എന്നിട്ടും എൻറെ വേറൊരു കൂട്ടാരിക്കേ ചൂട് സമയത്ത് വെള്ളം കുടിച്ചെണക്കി അങ് ഇൻഫെക്ഷൻ ആയരുന്നു ന്നു അത് രണ്ടാഴ്ച ആശുപത്രി കിടന്നെന്നാ പറഞ്ഞേ
ഈ മൂത്രത്തി പഴി പ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാ ആഹ യു
ആഹ ഇനിയിപ്പം പനിയുടെയൊക്കെ കാലങ്ങളണങ്ങോട്ട്
അതെ അതെ പനി ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാ കൂടുതല് വർക്കം കാരണം പനിയൊക്കെ പെട്ടെന്ന പകരും അതെതെ
പിന്നെ എല്ലാരും കൂടെക്കെ ഒരുമിച്ചിരുന്നില്ലോ പഠിക്കുന്നതും
അതെ അതെ അതാ ഇപ്പം എന്ന അനിയത്തിയ അവൾടെ ക്ലാസ്സിലൊക്കെ പനിയുണ്ട് കുട്ടികൾക്ക് ഇതുവരെ ആയിട്ടില്ല ഒന്നും
ആ ഇത് അല്ല നീ ക്ലാസ്സിലെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരാക്ക് വന്നാൽ മതിയല്ലോ ഇപ്പോഴത്തേക്ക ഇതങ്ങ് വായുവിലൂടെക്കാങ്ങ് പ പടന്ന് എല്ലാടും ആവല്ലോ
അതെ അതെ ഞാന് മാസ്ക് വെച്ചിട്ടാ വിടുന്ന
ആ അതെ നമ്മള് പിന്നെ പുൊറത്ത് ആഹാരങ്ങളൊക്കെയും പരമാവധി കുറക്കണ എന്നാണ് പറയുന്നത്
ആ അതെതെെ ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആഹാരം കഴിക്കാനാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്
ആഹ പുൊറത്തുന്നുള്ള ആഹാരങ്ങൾ വച്ചൽ നമുക്ക് അത്രയും കുഴപ്പം വരുത്തില്ല അ
ആശുപത്രിയിലൊക്കെ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുവാ
ആ അതെ
അകുമ്പ അവിടെയും നമ്മള ഇനെ സൂക്ഷിക്കേണ്ടി വരിക്കുന്നു
ആഹ നമ്മള് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പല ആളുകളുമായിട്ടല്ലേ ഇടപഴകുന്നത്
ആ അതെ അതെ ഈ ബസ്സില് പോകുമ്പോഴേ ന ന ബസ്സിൽ പോകുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിക്കണേ
അടുത്തിരിക്കുന്നവർ തുമ്മയോ ചുമക്കയോ ഒ ക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാസ്കോ കാര്യങ്ങളോൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ
അതെതെ പഴേതുപോലെ നമ് മാസ്ക് ഉപയോഗിക്ക
ആ പഴയത് പോലെ പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പംന്ന് വെച്ചാല് നമ്മള് മാസ്ക് ഇട്ടുകോണ്ട് പോകുമ്പോഴ് ഇത്തേ എല്ലാരും നമ്മളൊ ഒരുമാതിരി രൂക്ഷമായിട്ടെ നോക്കുന്നേ
ഇപ്പം നമ്മള നമ്മളെ സംരക്ഷിക്കുള്ള നമ്മുടെ ആവശ്യ
ആ നമ്മളെ സംരക്ഷിക്കണം നമ്മുടെ ആവശ്യമാണ് അതെ പക്ഷെ നമ്മള ആളുകൾ നമ്മളെ ഒരുമാതിരി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു
അത് നമ്മൾ നമ്മള് മറ്റുള്ളവരെക്കെ ചിന്തിക്കേണ്ട ആവശ്യല്ലല്ലോ നമ്മള് നമ്മളെ
ഇല്ല ആ അതെ പിന്നെ ഏ നമ്മള് ഈ ബസ്സിലൊക്കെ പോയി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോഴ പ്രത്യ ചെറിയ ചാറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമ്മള അതങ്ങ് നനഞ്ഞോണ്ടങ് പോത്തില്ലേ ആ കൊടയൊന്നും എടുക്കാനായിട്ട് അങ്ങനെ നിക്കത്തില്ലല്ലേ
കുടയുപയോഗിക്കണം
ഉം പിന്നെ നമ്മള് ഈ മഴയും പിടിച്ച തണുപ്പത്തൊക്കെ ഫാനൊക്കെ ഇട്ടല്ലെ എപ്പോഴും ഇരിക്കുന്നേ
നമ്മുടെ വസ്ത്രം അ നന്നായി നല്ലൽ മഴയ കാലാവസ്ഥൽ നനഞ്ഞ വസ്ത്രം ഉപയോഗിക്കത്തി നമ്മള് ഉണങ്ങാത്തെ അത് വല്ലാതെ രോഗങ്ങൾ ഉണ്ടാക്കും
അപ്പ അത വെയിലത്ത് കിടന്ന് ഉണങ്ങാത്തത് കാരണേ നമ്മുടെ തൊലിപ്പുറത്ത് അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാ
ആ ഉണ്ടാക്കും ഉണ്ടാക്കും
ആ അതാ കുഴപ്പായിട്ട് വരുന്നത് പിന്നെ നമ്മള് ചെറിയ ചാറ്റിലൊക്കെ നനഞ്ഞാല് നമ്മള് വീട്ടിൽ വന്ന് പിന്നെ ന്ന് പ്രത്യകിച്ചന്നും ചെയ്യത്തൊന്നു ഇല്ലല്ലോ
അതെ അതെ അതെ നമ്മളൊന്നും ചെയ്തില്ല അതേപോലെക്കെ ഇരിക്കും പിന്നെ ഏ പുതിയ പുതിയ ബുക്കുകളൊക്കെ വാങ്ങിയോ
ആ ഇനിയിപ്പം വീട്ടിലൊക്കെ എല്ലാര്ക്കും ആ
ന്റെ വീട്ടിലേക്ക് കുറച്ച് ബുക്കുകൾ കിട്ടിയ കേട്ടോ പള്ളിന്ന്ക്കിട്ടിയതാ ബുക്കുകള് ആ ബുക്കുകള് എന്ത് ഭംഗിയാണ് കാണാൻ
ആണോ
ആ ക്ലാസ്മേറ്റിന്റെ ഒര് നമ്മളിപ്പോ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്ന കുട്ടികൾോഅതനുസരിച്ച ക്ലാസ്
അയ്നനുസരിച്ച് ആ ആ
ബുക്കുകൾ കാണാൻ നല്ല ഭംഗിയുള്ള ബുക്ക് ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകൾ
ആന്നോ അത് നല്ല പേപ്പറുകളൊക്കൊന്നോ
അരു പേപ്പർ ഈ കവർ മുമ്പശത്തെ ഈ പടച്ചട്ടല്ലേ പഠിച്ചിട്ട വളരെ മനോഹരം മറ്റേ നമ്മള ഈ മിനിക്ക ഒക്കെ ഇട്ട്
നിനക്ക് ഓ ഓ ആ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് അങ്ങനെന്നും ഇല്ലാരുന്നു
ഇല്ല ഇല്ല ഇത് നല്ല ഭംഗിയുണ്ട് ബുക്ക് ഉപയോഗിക്കാനേ തോന്നാത്ത വിധള്ളൊരു ബുക്ക് അത്രക്ക് ഭംഗിയുണ്ട്
ആ ഇപ്പൊ അല്ലാതെ ഈ സ്കൂൾ തുറപ്പിന്റെ ഭാഗമായി ആയിട്ട് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു
ആ ഉണ്ടായിർന്ന് എന്റെ വീടിന്റെടുത്തൊരു കട ഉണ്ട് അവിടെ ഇങ്ങനെ അഞ്ച് ബുക്ക് വേടിക്കുമ്പം ആറ് ബുക്ക് കിട്ടും
സൗജന്യം
ആ സൗജന്യം അത് നല്ലതല്ലേ ഇപ്പം എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാവണോന്നി
ഉണ്ടാവണം എന്നില്ല പക്ഷെ ഈ ബുക്കിന് ചിലപ്പോ അപ്പ ഈ അഞ്ച് ബുക്കിന് ആറ് ബുക്കിന് വെലയും കൂടി ചേർത്ത് എടുക്കുന്ന കടകളും ഉണ്ട് ഇങ്ങന ഞാൻ കേട്ടിട്ടുണ്ട്
ആ ചീട്ട അങ്ങനെയല്ല എന്ന് എനിക്ക് എന്റെ ഒരു അറിവ പക്ഷെ നല്ല ഇതായിരുന്നു കേട്ടോ എല്ലാവർക്കും ക്കാനായിട്ട് സാധിക്കൊലോ എല്ലാ വെലയിലും എല്ലാ സാധനങ്ങളും കിട്ടുബം എല്ലാം തരക്കാർക്കും ആഹ് അല്ല ഇപ്പം ഇപ്പം തന്നെ എല്ലാർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയല്ലേ മഴയും മറ്റ് കാര്യം വെയ്ലും കൂലിപ്പണിക്കാർക്കായാലും അപ്പ അവർക്കൊക്കെ അതൊരു നല്ലെ
അതൊരു ലാഭമാണ്. കാരണം പഠിക്ക്ന്ന പിള്ളേർക്ക് എന്തായാലും ബുക്ക് വാങ്ങിക്കാതെ പറ്റത്തൂല്ലല്ലോ.
അതെ അതെ
ഒരു വർഷം തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഓരോ ഓരോ ബുക്കോ അല്ലെങ്കിൽ ഈ രണ്ട് ബുക്കോ വീത എങ്കിലും ഉപയോഗം വരും.
അതെ അതെ തീർച്ചയായിട്ടും വരും
നമ്മള് പോയി വാങ്ങിക്കുന്നതിനേക്കാട്ടും ലാഭമാണിങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കുന്നതേയ്
അതെ അതെ നമ്മളൊക്കെ പഠിക്കുമ്പോ എങ്ങനെയാ
ആഹ് ഞാനെന്നാ വിളിക്കുന്നൊണ്ട് കേട്ടോ വിളിക്കുന്നൊണ്ട് ഞാൻ
ആഹ് വിളിക്കണം വിളിക്കണം മറക്കല്ലേ.
ആഹ് വിളിക്കാം വിളിക്കാം ശെരിയെന്നാ